ആ എവടേണ്
ഞാൻ വീട്ട്ലാ
ആണല്ലെ മുഹറായിട്ടിന്ന് ഇന്നെന്തായിരുന്നു പരിപാടി
ആ നോയമ്പൊക്കെ എടുത്തു നോമ്പ് തുറന്നു അങ്ങനെ ആഹാരം കഴിച്ചിട്ടിരിക്കുന്നു
നോമ്പ് തൊറന്നല്ലേ
ആ ഇപ്പൊ കഴിഞ്ഞു
ആണല്ലേ ഇതിന് നമ്മുടെ പഴേ എങ്ങനെ ഇതിന്റെ എ ഇത് ഈ നമ്മൾ നോമ്പ് മുഹറത്തിനും എന്തിനാ നോമ്പ് തൊറക്കുന്നേ
നോയമ്പ് തൊറക്കും നോയമ്പിന് മുഹറം നമ്മുടെ റംസാനാണ് നമ്മുടെ മെയിനായിട്ടുള്ള നോയമ്പ് അത് മുപ്പ് പ്പതുസാ അത് നിർബന്ധമാണോരോത്തർക്കും ഇത് അതിനോട് അത്രയും തന്നെ പ്രാബല്യത്തുള്ള സാനാണ് ഈ പറഞ്ഞ മു ഹറം നോയമ്പ് മുഹറം നോയമ്പെച്ചാ നിർബന്ധല്ല എ നിർബന്തായിട്ടും പിടിക്കണംന്നില്ല പിന്നെ എല്ലാരും എടുക്കും ഒരു അത്രയും പ്രാധാന്യമുള്ള നോയമ്പാണ് ഇ ല്ല എല്ലാരും എടുക്കും ഇതിന് സുന്നത്ത് നൊയമ്പെന്ന് പറയും മറ്റേത് ഫർളെന്ന് പറയും ഫർള്ന്ന് വെച്ചാ നിർബന്ധം ഇതിന് വേണെങ്കി എട്ത്താ എട്ത്താ മതിന്ന്ള്ളതാണ് ഏ ഫർള് ഫർള്ന്ന് പറയും നമ്മുടെ റംസാൻ നോയമ്പിന് ഫർളെന്ന് പറയും ഫർ അഹാ ഫർളെന്ന് വെച്ചാ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം ആരോഗ്യമുളളവരെല്ലാം എടുത്തിരിക്കണം ന്നുള്ളതാണ് ഈ അഞ്ച് നേരത്തെ നമസ്കാരം കണക്ക് അഞ്ച് നേരം നമസ്കാരം ന്ന് വെച്ചാ അത് ഫർളാണ്
ഉം ഉം ഉം
ആഹ് ഇത് അത് കഴിഞ്ഞ് സുന്നത്ത് നൊയമ്പ് സുന്നത്ത് ന്ന് വെച്ചാല് ഇത് എടുക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ സുന്നത്തൊയമ്പ് ഈ റം പോലുള്ള മാസത്തില് സുന്നത്തൊയമ്പെടുക്കും
ആഹ് ഹ ഹ
ഉം മുഹറം മാസം മാത്രമല്ല നമ്മക്ക് ഓരോ വ്യഴാഴ്ചയൊക്കെ നൊയമ്പള്ണ്ട് സുന്നത്ത് നൊയമ്പ് വ്യാഴാഴ് ട്ട് തിങ്കളാഴ്ചക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് തൊക്കെ നിർബന്ധല്ല ചെലാൾ ക്കരെടുക്കും പക്ഷെ മുഹറം ന്ന് പറയുമ്പോ ഒട്ടുമിക്ക ആൾക്കാരും മുഹറം നൊയമ്പെട്ക്കും
പ്പം മെയിനായിട്ട് പത്താന്ത്യാണ് ചെലര് ഒമ്പതും പത്തും എടുക്കുന്ന ആൾക്കാരുണ്ട് പത്ത് മാത്രം എടുക്കുന്ന ആൾക്കാരുണ്ട്
ഒമ്പതും പത്തും ന്നൊക്കെ പറയുന്ന ഈ ഡെയ്റ്റാണോ ഉദ്ദേശിക്കുന്നേ
ഉം ഡെയ്റ്റ് ഡെയ്റ്റ് മുഹറം മുഹറം ഒമ്പതും മുഹറം പത്തും ഒന്ന് ഒമ്പതാം തീയതിയും മുഹറം പത്താന്തി പത്താന്ത്യാണ് ഏറ്റോം കൂടുതല് മെയിൻ ഇന്ന് പത്താണ് മുഹറം പത്താണ് മുഹ മുഹറം മീൻസ് ഞങ്ങടെ ഞാ മുഹറം ച്ചാ ആ അറബ് മാസത്തെ ആ വർഷ ആദ്യം തൊടങ്ങുന്ന മാസാണ് മുഹറം ഉം മുഹറം മാസം തൊട്ടാണ് വർഷ ത്തം തൊടങ്ങുന്ന ഒന്ന് ഒന്നാം മാസം മുഹറാണ്
ആണ്ലെ പിന്നെ അതുപോലെ നമ്മള് എന്ന ഈ പള്ളിന്നിങ്ങനെ എല്ലാം ഇങ്ങനെ നമ്മള് പിള്ളേര് എല്ലാരുവായിട്ടിങ്ങനെ വരില്ലാരുന്നോ മറ്റേ സക്കാത്ത് വരുവാന്ന് പറഞ്ഞിട്ട്
അത് ബറാഹ അത് ബറാത്താണ് ബറാത്ത് രാവ്
അതോ അതെപ്പഴാ
ആഹ് അത് ഇപ്പൊ കഴിഞ്ഞേ ഒള്ളൂ കഴിഞ്ഞിട്ട്പ്പ ഇനിയിപ്പം ഒരു ആഹ് ബറാത്ത് കഴിഞ്ഞു ബറാത്ത് കഴിഞ്ഞിട്ടിഞ്ഞിയിപ്പം ഒരു ഏഴെട്ട് മാസം ഒണ്ട് അടുത്ത ബറാത്ത് വരാൻ നാല് മാസം കഴിഞ്ഞെ ഒള്ളൂ ബറാത്തായിട്ടും
അതെന്തു ആയിട്ട് സങ്കല് അതെന്താ സങ്കല്പം എന്തുവാ
ആഹ് അത് ബറാത്തിന്റെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുല്ല അത് ഒരു ഇതിയ കണക്ക് അതും നേമ്പും സുന്നത്ത് നേയമ്പും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതൊരു ഏഹ് റംദാനൊക്കെ കഴിഞ്ഞുള്ള മാസത്തില് റംദാൻ കഴിഞ്ഞുള്ള മാസത്തിൽ വരുന്നതാണത്
ഈ റംസാൻ നോമ്പേ എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും ഈ വെശപ്പിന്റെ വാല്യൂ അറിഞ്ഞിരിക്കാൻ വേണ്ടി നബി തിരുമേനി കണ്ടുപിടിച്ചതാണ് അതാണോ അതോ
അല്ല അത് നിർബന്ധാക്കിച്ചാ ഈ എല്ലാരും ആഹ് ഒരു ഉം മാസത്തിലുടെ പോണം തണക്കാരനും പാവപ്പെട്ട എല്ലാം ആഹ് ഒരു മാസം നേമ്പുടിക്കുമ്പോ എല്ലാവാരും തുല്യരാണ് ആ സമയത്ത് കാശുള്ളവനും കാശില്ലാത്തവനും എല്ലാം ആഹ് വെശ ആ ഒരു സമയത്ത് എല്ലാവരും തുല്യമാണ് അപ്പം സമത്വം ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നേ
ആഹ് ആഹ് ആഹ് പക്ഷെ ഇപ്പം അങ്ങനെ
റ്റിംങ്ങോ ഫാസ്റ്റിംങ്ങോണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളൊണ്ട് പക്ഷെ ഇപ്പം എല്ലാം ധൂർത്തായി നേമ്പ് തൊറ ആഹ് നോമ്പ് നേമ്പ് തൊറക്കുമ്പോം ചുമ്മാ ആവശ്യല്ലാത്ത ആഹാരങ്ങൾ ഒണ്ടാ വെച്ചത് കളയുവാണ് അത് കഴിക്കാൻ കഴിക്കണ്ടേ ഒരു മനുഷ്യന് ഈ രാവിലോട്ട് വൈന്നേരം ക്കണെന്നും പറഞ്ഞ് ഇത് മൂന്ന് നേരത്തെ ഒരുമിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല
ആഹ് ഹ ഹ ഹ ആഹ് ഹ ഹ
സാധാരണയിയേട്ടൻ നമ്മളെ സംബന്ധിച്ച് നേമ്പ്റിച്ച് കഴിഞ്ഞാൽ കുറെ വെള്ളം കുടിക്കാന്നല്ലെ ആഹാരം കഴിക്കാൻ തോന്നത്തില്ല കാരണം ആഹ് വയറ് കാഞ്ഞ് നി ക്കി നിൽക്കും നമ്മള് പിന്നെ ആഹാരം വല്ലാതെ പോവത്തില്ല എന്തേലും കഴിച്ചാൽ നല്ല ക്ഷീണ പരമ വതി വെള്ളോ ജ്യൂസോ കുടിക്കും നമ്മള് ചെല ആൾക്കാ ഇതിന് വേണ്ടി കൊറെ പൊരിപ്പേറ്റ്കളുണ്ടാക്കും കൊറേ ബിരിയാണി ഒണ്ടാക്കും ഇതൊക്കെ ഒണ്ടാക്കിട്ട് അവസാനം കളയുവാണ് ചെയ്യുന്നേ ദൂർത്തടിക്കുവാണ് ചെയ്യുന്നെ
ആ അതല്ല ഞാൻ ചോയിക്കട്ടെ ഒരു നോമ്പ് കഞ്ഞിക്ക് എന്തോ ഒരു പ്രത്യേകതകളല്ലേ എന്തൊക്കെയൊന്ന് ഒ
നോമ്പ് കഞ്ഞിക്കന്ന് വെച്ചാൽ നോമ്പ്ഏഹ് കഞ്ഞിക്കകത്ത് ഏഹ് പല ആഹ് മരുന്നുകൾ ആഡ് ചെയ്യും മരുന്ന് മീൻസ് പത് ഈ നമ്മുടെ വി ഞാനൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന അയാളിന്ന് പറയ സാധനമുണ്ട് അയാളി ചുക്ക് ഏ പിന്നെ അയാളി എന്ന് പറഞ് അങ്ങാടികടയിൽ മേടിക്കാൻ കിട്ടും അയാളി
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ ചുക്ക്
ആഹ് ആഹ്
ഏഹ് പിന്നെഹ് നമ്മുടെ നമ്മുടെ എന്ത്‌ നമ്മുടെ എന്ത് കുരുമു കുരുമുളക് ജീരകം മല്ലി ഇതൊക്കെ അരച്ച് ഇതിനകത്ത് ചേർക്കും ചുവന്നുള്ളി സാധാ നമ്മലൊരു കഞ്ഞി വെച്ച മ്മള് ചേർക്കത്തില്ല
ആഹ് ആഹ് ആഹ് ആഹ്
നമ്മളെ ഏഹ് കൊല്ലത്ത് ചിന്നക്കടയിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട് ചിന്നക്കട ജുമാ മസ്ജിദ് അവിടെ ഇരുപത്തെഴ് തരം അങ്ങാടി മരുന്നുകൾ അരച്ച് ചേർത്ത് ത്ത കഞ്ഞക കാ കഞ്ഞി ഉണ്ടാക്കുന്ന കേരളത്തിൽ അവിടെ മാത്രമേ ആ ഒരു സ്പെഷ്യൽ കഞ്ഞിയൊള്ളൂ
ആണല്ലേ
ആ ഒരു ദിവസം എത്രയൊ ആയിരക്കണക്കിന് ആൾക്കാരാ അവിടുന്ന് വൈകിട്ട് വന്ന് കുളിച് കഞ്ഞി കുടിക്കുന്നെ പള്ളിയിൽ നമസ്കരിചിട്ട് കഞ്ഞി കുടിക്കും ഉം പിന്നെ ഒ തിരു തിരുവനന്തപുരം ഭഗത്തോ ട്ട് പോയാല് ചില ദവസങ്ങളില് ഇറച്ചി കഞ്ഞിന്ന് ബിരിയാണി കഞ്ഞിന്ന് പറയും കാരണം നമ്മുടെ ഈ മ മട്ടനൊക്കെ വെട്ടിയിട്ട് മട്ടനോ അല്ല ബീഫോ വെട്ടിയിട്ടുണ്ടാക്കുന്ന വേവിച്ചച്ച് ഉണ്ടാുന്ന ഒരു ഇറച്ചിയൊണ്ട് ഇറച്ചിക്കഞ്ഞി
ആഹ് ആഹ് ആഹ് ആഹ്
അതും അടിപൊളിയാ
ആണല്ലേ
നമുക്കിനിപ്പോ എത്ര നല്ല പനിയാണെങ്കിലും ഇതൊരു കപ്പ് നല്ല ചൂടോടെ കുടിച്ചാ അങ്ങ് വിയർക്കും വിയർത്താ പനി അങ്ങ് പോകും
ആ അതെ ഞാൻ ആണല്ലേ അല്ല അത്രയും വാ ഇതല്ലേ മറ്റേ
ആഹ് മേത് ആ അ അങ്ങാ അങ്ങാടി മരുന്നുകൾ ആടെയ്യുന്നുണ്ടാണത് ഈ നമുക്ക് ഈ സാധാരണ നമ്മൾ ഒരു തരി പൊ പൊടിയരി കഞ്ഞി വീട്ടി വക്കുമ്പം പൊടിയരി ഇട്ട് കഞ്ഞി ഉപ്പിട്ട് കഞ്ഞി വെച്ച് കുടിക്കാൻ ച്ചി ത ചിലപേർ ചില ആൾക്കാെർ തേങ്ങാ പാൽ പിഴിഞ് ഒഴിച്ച് കുടിക്കുകാന്നുള്ളതെഉള്ളു ഇതിനകത്ത് നമ്മൾ ഇതിനകത്തെന്നുവെച്ചാൽ അരച്ചൊഴിക്കും അര വച്ച്കഴിഞ്ഞാൽ നമ്മുടെ തെ ഇതുണ്ടാവും ഇഞ്ച നമ്മടെ ചുമന്നുള്ളി മല്ലി ഈ ജീരകം ചുക്ക് അയാളി കുരുമുളക് ഇങ്ങനെ ഏഹ് കുറേ ആയുർവേദ വെളുത്തുള്ളി ഇതൊക്കെ ഇതിനകത്ത് അരച്ച് ചേർക്കും വെളുത്തുള്ളിയൊക്കെ കഴിഞ്ഞാ ഗ്യാസിനെ ശമപിക്കും നമുക്ക് നിയു അത്ര നേരം വയറ് കാഞ്ഞിരുന്നിട്ട് നമ്മള് കഴിക്ക എന്തെരേലും കഴിക്കും ഗ്യാസ് ഫോം ചെയ്യും അത് ഫോം ചെയ്യാതിരിക്കാനാണ് ഈ ഇതിനകത്ത് വെളത്തുള്ളി അരച്ച് ചേർക്കുന്നത്
ആഹ് അശ് ശരിക്കും ഇതൊക്കെന്ന് ഞാൻ പറയുന്നത് പണ്ടുള്ള പൂർവികര് ഒരു ഏ ഒരു കാൽക്കുലേഷനിലായിരിക്കും ഇതൊക്കെ
ആഹ് ഇതൊക്കെ അങ്ങനെ ഉണ്ടൊക്കെ ചെയ്യും ഇപ്പളത്തെ ആൾക്കർ ഇതൊക്കെ മാറ്റി ഇപ്പം ഞാൻ പറയും കുറെ ബിരിയാണിയൊ അല്ലെങ്കിൽ ബീഫോ ഓ ഓ ആഹ് പത്തി പത്തിരിയും പൊറോട്ടയും ബീഫോ അല്ലെങ്കിൽ കുറേ ഏ എണ്ണയിൽ പൊരിച്ച സമൂസയൊ ഉള്ളിവട ഇങ്ങനെയുള്ള സധങ്ങൾ കഴിച്ചിട്ട് ആൾക്കാർക്ക് നോയംബ് നോയംബ് നോയമ്പല്ല നോയമ്പിനാണ് ഇപ്പോ ഏറ്റവും കൂടുൽ എക്സ്പെൻസ് ആവുന്നത്
ആഹ് അതെ അതെ അതെ ഈ കഞ്ഞി അപ്പൊ നമ്മള് കഞ്ഞിക്ക്‌ ഉപയോഗിക്കുന്ന അരിയെന്നുപറയുന്നത് പൊടിയരിയാണോ അതോ സാധാ അരിയന്നയാണോ
നമ്മുടെ പൊടി സാദാ പൊടി
പൊടിയേരി തന്നെയണല്ലേ എനിക്കാണെങ്കിൽ ഏറ്റവും ഫേവററ്റ് സാധനമായിരുന്നു നോമ്പ് കഞ്ഞി
ആഹ് പൊടിയരി തന്നെ
ഞാൻ ഇപ്രാവശ്യം എൻറെ ഒരു സ്കൂൾ ഫ്രണ്ടിനടുത്ത് പറഞ്ഞ് ആഹ് അതിനെ കൊണ്ട് ഉ ഒരു ശരിക്കും ഒരു വലിയൊരു പാത്രത്തോളം കഞ്ഞി വൻ കൊണ്ടു തന്നു ഇവിടെ
അതുശെരി
ഉം എന്നിട്ട് എന്ന വച്ചാ ചെറിയ
കൊല്ലത്തെ കിട്ടുങ്കി ഒന്നുമേടിച്ചു കഴിചോക്ക് കൊല്ലം ചിന്ന കട
കൊല്ലം ചിന്നക്കടേലൊക്കെ പോകാന്ന് പറഞ്ഞാല് ഇപ്പോ നോമ്പാവട്ടെ
ആരെങ്കിലും ഉണ്ടെങ്കി അയാളുടെ
ആണാ അല്ല നമ്മള് യഥാർത്ഥത്തിൽ നോമ്പ് കഞ്ഞി നമ്മള് മേടിച്ച് കഴിക്കുന്നതിനോട് എനിക്ക് ഒരു വിഷമം എന്ന് വെച്ചാല് നോമ്പ് കഞ്ഞി ഈ നോമ്പ് എടുത്തവർക്ക് വേണ്ടിയല്ലേ അവ വിടെ ആ ഒരു
അങ്ങനെ ആ ഒരു ര ആ ഒരു ചിന്തയൊന്നും വേണ്ട അവിടെ ഉണ്ടാക്കുന്നതില് പങ്ക് ആര് ചോദിച്ചാലും കൊടുക്കും അത്രയുള്ളൂ ഇപ്പൊ അല്ല ആഹ് ഇപ്പ നമ്മടെ ഇവിടെ നമ്മുടെ ഞങ്ങടെ പള്ളയിലൊക്കെ നമ്മളെന്ന് വെച്ചാൽ അവര് അഞ്ഞൂറ് പേര് പൊളിച്ച് കഴിക്കാൻ ഉണ്ടെങ്കിൽ നമ്മള് അവിടെ ഒര് ആയിരം പേർക്കുള്ള ഫുഡ് ആ കഞ്ഞിയാ ഉണ്ടാക്കുന്നേ ഈ അഞ്ഞൂറ് പേര് അയലത്തള്ള ആൾക്കാര് വന്ന് മേടിച്ചോണ്ട് പോവാണ്
ആഹ് ആഹ് ആഹ് ആഹ്
അവർക്ക് ആ ഒരു ഇതിലാണ് ആ അഞ്ഞൂറ് പുറത്തുള്ള ആൾക്കാർക്ക് ഇത്ര കൊടുക്കാം ഇപ്പോ പത്ത്‌ കിലോ അരി പത്ത് കിലോ അരിക്കുള്ള കഞ്ഞി പള്ളീലേക്ക് മതിയെങ്കിൽ ഇരുപത് കിലോക്ക് വെക്കും ആ പ ത്ത് കിലോ ഈ പത്ത് കിലോയുടെ കഞ്ഞി മാറ്റി വച്ചിട്ട് പത്ത് കിലോ വിളമ്പും വൈകിട്ടുള്ള നമസ്കാരം കഴിയുമ്പോ വിളമ്പും ആ മാറ്റി വെച്ചിട്ട് വിളമ്പും ആ അയലോ ക്കത്തുള്ളവൊരൊക്കെ വന്ന് മേടിച്ചോണ്ട് പോവും
അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട്
അല്ലാ ഇത് അധികം ഇടും ഇപ്പം നമുക്ക് ഒരു ഇപ്പോ ഒരു പള്ളീലേക്ക് ഇരുപത്തഞ്ച് കിലോടെ സാധനമാവ വേണ്ടെങ്കിൽ അവിടെ ചിലപ്പോ മുപ്പതോ നാൽപ്പതോ കിലോ ഇട്ട് വെക്കും അന്നിട്ട് ഈ പള്ളിയിലേക്ക് കൊടുക്കാനുള്ളത് ആ ഇരുപത്തഞ്ച് കിലോ ഒര് സൈഡിലോട്ട് മാറ്റി വെക്കും അവർക്കറിയാം ഇരുപത്തഞ്ച് കിലോ ഏകദേശം എത്ര വരൂന്ന് ഒരു അളവുണ്ടാവും അത് ആ ചെമ്പിനകത്ത് മാറ്റി വച്ചിട്ട് ബാക്കിയാണ് വിളമ്പുന്നത് അപ്പോ ആർക്കും വന്ന് മേടിക്കാം അത് അവര് ആ കണക്കൂട്ടലിൽ തന്നെയാ കുറച്ച് ആൾക്കാര് വരും അവർക്ക് കൊടുക്കണം എന്നുള്ള കണക്ക് കൂട്ടലിൽ തന്നെയാണ് വെളമ്പുന്നെ
ആണല്ലേ അങ്ങനെ
ഇങ്ങനെ ഇന്നാൾ
അങ്ങനെ കൊടുക്കുന്നതിന്റെ അങ്ങനെ കൊടുക്കുന്നതിന്റെ ആ അങ്ങനെ അല്ല അങ്ങനെ വന്ന് വാങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും വിഷയം ഉണ്ടോ ഈ
ഏ ഒരു വിഷയവില്ല അത് അങ്ങനാ കൊടുക്കാൻ വേണ്ടി വെക്കുന്നതാ പിന്നെ മേടിക്കുന്ന കൊണ്ട് എന്താ കുഴപ്പമെന്താ ആഹ് എല്ലാരും അതിപ്പൊ ഞങ്ങളുടെയൊക്കെ ഈ പള്ളീന്ന് വെച്ചാൽ അയിലത്തുള്ള മൊത്തം മുസ്ലിംസ് അല്ല കുറെ കുറെ ആൾക്കാര് ഹിന്ദുസും ക്രിസ്ത്യൻസും ഒ ക്കെ ഉണ്ട് ഇവരെല്ലാം വന്ന് മേടിക്കും ദിവസേന വന്ന് മേടിക്കും
ആഹ് ആഹ് ആഹ്
ഞാനും ഞാനും പോയി മേടിക്കുന്ന കാരണം വീട്ടിൽ വെക്കത്തില്ല കഞ്ഞി വെക്കത്തില്ല ഇത് മേടിച്ചോണ്ട് വന്ന് കുടിക്കും നമ്മളൂടെ ഇത് വച്ച് ഉണ്ടാ കളയേണ്ട ആവശ്യവില്ലല്ലോ
ഉം ഉം യഥാർത്ഥത്തിൽ ആദ്യം നോമ്പ് തുറക്കേണ്ടത് ഈ കഞ്ഞി കുടിച്ചു തന്നാണല്ലേ
അല്ല നോമ്പ് തുറക്കേണ്ടത് ഈത്തപ്പഴത്തിലോ പച്ചവെള്ളത്തിലോ ആണ്
ഓ ഓ ഓ
അതും ഒണ്ട് കാരണം ഒരു ഈത്തപ്പഴത്തിന് ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന എല്ലാ മെറൽസും ഉണ്ടെന്ന് പറയുന്നു ഒര് ഈത്തപ്പഴത്തില് വിറ്റാമിൻസും മിനറൽസും ഉണ്ട്
ആണല്ലേ ആ ആ ഇത്തപ്പഴം ഒരുപാട് കഴിച്ചാലും എന്തോ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേക്കാം
ഇത്തപ്പഴത്തിന് ഇത്തപ്പഴത്തിന് പ്രശനവൊന്നുവില്ല ഇത്തപ്പഴം എ എത്ര വേണേലും കഴിക്കാം ഉം ഉം
ആഹ്
നമ്മുടെ നമ്മുടെ ഒരു രാവിലോട്ട് വൈനേരം നമ്മുടെ വെള്ളം പോലും കുടിക്കാതിരിക്കുന്ന സമത്ത് ഈ സാധനം കഴിക്കാൻ നമുക്ക് ആ ഒരു ശരീരത്തിൽ ആവശ്യമായ വിറ്റാമിൻസും മിനറൽസും ഈ ഈത്തപ്പഴത്തി കിട്ടും
ആ ഓക്കേ ഓക്കേ ഓക്കെ ഉം
അയിന്റെ പ്രത്യേകത
ഉം ഇപ്പം മൊഹറം പ്രമാണിച്ച് സ്പെഷ്യൽസ് ഒന്നും ഇല്ലായിരുന്നല്ലേ
ല്ലെ അങ്ങനെ സ്പെഷ്യല ആയിട്ടൊന്നും ഇല്ലായിരുന്നു ഒരു ചിക്കൻ മേടിച്ചു പിന്നെ ഒറോട്ടി ഉണ്ടാക്കി അതേ ഉള്ളൂ
ആ ഉം ഒരു ദിവസം വൈഫിനെ വിളിക്കുന്നുണ്ട് ഈ ഒറോട്ടീടെ റെസിപ്പി ഒന്നറിയാം
അവളെ വിളിച്ചാ അവള് പറഞ്ഞ് തരും
ശരി ശരി വേറെന്താ വിശേഷം
വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ പോകുന്നു സുഖയിട്ട് പോണു സുഖമായിട്ട് പോവുന്നേ
ആഹ് ശരി ശരി അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കട്ടെ
ശരി ഓക്കെ
ഓക്കെ എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം ബൈ